ഹലോ എവടെ
എന്താ പരിവാടി വെറുതെ വീട്ടിലിങ്ങനെ ഇരിക്കാണോ
ഉം ഇന്ന് ഫ്രീയ ലീവായതുകൊണ്ട് ങ്ങനെ ഇരുന്നതാ
ഓ എന്താണ് ഫോണ് മങ്ങനെ കളിച്ചുർത്ത വീട്ടിലല്ലേ
ആഹ ഇൻസ്റ്റ വാട്സപ്പ് യൂറ്റുബ് മ്മ് പ്പ
അതന്നെ ഇപ്പ എൽ ഇപ്പ എല്ലാവർക്കും തന്നെ ഫോൺ കിട്ടിയാ അങ്ങനെ ഇൻസ്റ്റല് അല്ലെങ്കിൽ വാട്സആപ്പ് അല്ലെങ്കിൽ യൂട്യൂബ് ഈ സാനങ്ങള് സോഷ്യൽ മീഡിയ മാ പേ സ്‌ സാമൂഹ്യ മാധ്യമങ്ങള എല്ലാവരും ഇങ്ങനെ യൂസ് ചെയ്യാം അതിങ്ങനെ ഉപയോഗിച്ചിട്ട് ഒരു ദിവസ ഇതിനെ അധിക സമയം ഇതൊണ്ട് ഇങ്ങനെ കണയ ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ അത കുട്ടികളടക്കം ചെറിയ കുട്ടികളടക്കം ഭക്ഷണം കഴിക്കണമെങ്കിൽ ഓൽക്ക് ഇത്തരം എന്തെക്കിലൊക്കെ ഏ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും കാണണം വീഡിയോസ് കാണണം അതാണ് ഇപ്പോഴത്തെ കുട്ടികള ഒരു മനോഭാവം എന്നുള്ള ഞാൻ മനസ്സിലാക്കുന്നത്
സത്യായിട്ടും ഹെ ഹെ ഞാനാ ആദ്യെന്നും ഇത്ര ഇതിക്കിന്റെ അധികായിട്ട് മെ അടിച്ചിട്ടുണ്ടായിരുന്നില്ല ഇൻസ്റ്റ വാട്സആപ്പ് ഇതിലൊന്നും പക്ഷെ ഈ എടക്കടക്ക് ലീവ് എടുത്തിതിനു ശേഷം ഇതികണ്ട് അറങ്ങിയതിനു ശേഷം പിന്നെ അ ഫ്രീയേ ആയിട്ടില്ല ഫുൾ ഇൻസ്റ്റക്കന്ന് പറഞ്ഞ ഇൻസ്റ്റൽ സ്റ്റോറി ഇടുക പോസ്റ്റ് ഇടുക അതിന്റെ ഫുൾ ടൈം ഒ ഫുഡ്ഴിക്കുമ്പോ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോ അല്ല തുമമ്മ ചട കൂടെ ഒരിക്കുമ്പോഴൊക്കെ എനിക്ക് തന്നെയ ഫുൾ ടൈം സോഷ്യൽ മീഡിയറ്റുക എന്റെ പാടു നീ എന്ത അവസ്ഥ ഫുൾ ടൈം ഫോൺ തന്നെയാണ് ഇപ്പോഴും
അതെ ഞാനും ഈ ഒരു അടുത്ത് വരെ ഞാൻ ച ഭയങ്കര രീതിൽ ഈ സോഷ്യൽ മീഡിയ സമൂഹ മാധ്യമങ്ങൾ ഇ ഭയങ്കര ഉപയോഗിച്ചിരുന്നു അഥവാ ആ ഒരു ദിവസം പറയുകയാണെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മണിക്കൂർ ഞാന് ഇത്തരം ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കലാണ് അങ്ങനെ ഒരു കഴിഞ്ഞെിൽ രാത്രി നോക്കാം എത്തോള ഞാന് യൂ ചെയ്ത് നോക്കും അപ്പോ അതി ഏറ്റവും കൂടുതൽ ഉണ്ടായും ഇസ്റ്റഗ്രാംമേകാരം ഇ ഇൻസ്റ്റയിയില് ഇപ്പ ഈ പതിനഞ്ച് മണിക്കൂർ ഞാൻ ഫോൺ ഉപയോഗിച്ചാൽ അതിൽ ഒരു അഞ്ച് മണിക്കൂറ ഇൻസ്റ്റഗ്രാം ആമാണ് എന്നൽ ഒരു ഉപകാരം ഇസ്റ്റ ഇച്ച് മനസ്സില ഒരു ഉപകം കിട്ടുംന്ന് ഞാൻ മനസിലിട്ടില്ല അപ്പൊ ഞാൻ എന്താ പിന്നെ പിറ്റേത് മുതലേ എന്തായ ഇൻസ്റ്റാഗ്രാമിന് ലിമിറ്റഡ് ആയിൽ വെച്ചു അത് ഒരു ഒന്നര മണിക്കൂർ ഇൻസ്റ്റയ്ക്ക് എന്തായ ലിമിറ്റ് വെച്ചു അത് ഒന്നര മണിക്കൂർ കഴിഞ്ഞാ അത് പിന്നെ നമുക്ക് ഓറ കമ്മിക്കല നമുക്ക് ഇൻസ്റ്റാഗ്രാമ ഉപയോഗിക്കാംാിക്കാത്ത രീതിയിലുള്ള അങ്ങനത്തെ ഒരുരു മോഡ് ഞാനൻ ഇപ്പോൊ രീതിപ്പോ ഞാൻ ഉപയോഗിക്കണ്ടത അൊണ്ട് ഇപ്പോ ഇപ്പ ഭയങ്കര കണ്ടട്രോളും ചെയ്യുന്നുണ്ട് ഇപ്പോ പൊതു കേട്ടോ അത് ഇൻസ്റ്റഗ്രാമ ഒന്നുമല്ല യൂട്യൂബ് ആണെങ്കിലും അല്ലെങ്കിൽ വാട്സആപ്പ് ആണെങ്കിലും ഫേസ്ബുക്ക് ഒക്കിലും ഇത്രം ഞാനൊരു വലിയ രീതിയിൽ ഒരു സ്വന്തം രീതിയിൽ നിയന്ത്രണം കൊണ്ടുവന്നു അതി ഇപ്പോൊ ഒരുപാട് ഉപകാരം മനസ്സിലണം നമുക്ക് മറ്റുള്ള ഒരുപാട് ഉപകാര ഒരുപാട് വർക്ക് ചെയ്യാം അപ്പോൾ ജോലികൾ ഉണ്ടാാവും വായിക്ക അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഈ അധികം വേെ സമയം ഉപയ ഞാനിപ്പോ ഉപയോഗിക്കണ്ട എന്നുള്ള നിങ്ങൾ ഇങ്ങനെ എന്തലും രീതി എന്തെലുമൊക്കെ പുതിയ പുതിയ ക്രമീകരണങ്ങൾങ്ങളത കൊണ്ടന്നെ സോഷ്യൽ മീഡിയ ഇങ്ങനെ നിയന്ത്രിക്കാനായിട്ട്
ആഹ ഒരു തവണ കൊണ്ടുവന്നിരുന്നു പക്ഷെ എനിക്ക്തിൽ ഞൻ അൽ എ എനിക്ക് പറ്റണില്ല പിന്നെ നീ പറ ഇനിയ പറഞ്ഞ പോലെ തന്നെ ഞാനും ഉദയമായി ടൈമിംഗ് വെച്ചിരുന്നു പക്ഷെ എനിക്ക് ആയിരത്തൊന്ന് രണ്ട തവണക്കെ എനിക്ക് നോക്കി പിന്നെ ബോർ അടിക്കാന്ന് തുടങ്ങിയപ്പോ എന്ത് ചെയ്തു ഓ്തു പിന്നെ കാരണം എന്താച്ചാ കൊച്ചിനോട് ഞൻ എ എനിക്ക് റിലേഷൻ ഉണ്ട് അ അവളോട് ഞ ഒന്നാത് മെയിൻ ആയിട്ട് ഇൻസ് ചാറ്റ് ചെയ്യാറ് അപ്പൊ അതില് ചാ ടൈ കഴിഞ്ഞാലും പിന്നെ ഞ എന്ത് ചെയ്യും സെറ്റിസിൽ പോയി അത് പിന്നീട് ഓഫ്ാക്കി പിന്ന സോഷ്യൽ മീഡിയ യസ്ും അതുകൊണ്ട് എന്തായി ചാറ്റും ചെയ്യും സെയിം ടൈമ റീൽസും കാണും സത്യം പറ എനിക്ക് എന്ത് എന് തന്നെ എന്താവശ്യത്തിെ റീൽസ് ഇരുന്ന് കാണ എനിക്ക് അറിഞ്ഞൂടാ നമ്മളൊക്കെ റീൽസ കാണാൻ തുടങ്ങിഴിഞ്ഞാണ്ടല്ലോ ഒരു മണിക്കൂർ രണ്ട മണിക്കൂർ പോണതേ അറിയത്തില്ല ഫുൾ ടൈം അെ അഡിക്റ്റ് ആയിരിക്കും നീ എന്താ പാട ഈ റീൽസ് കാണാറുണ്ട്ോ നീ
അതെ ഞാൻ പറഞ്ഞേ നിങ്ങ പറഞ്ഞ പോൻറ് ഒരു നല്ല കാര്യമാണ് അഥവാ നഞമ്മൾ എത്ര ഒരുപ്പോൾ ഒരു മണിക്കൂർ റീൽസ് കണ്ട ഒരാളും ഒരഞ്ച് മണിക്കൂർ റീൽസ് കണ്ടാലും തമ്മിൽ സെയിമ ഇതേപോലെ ഒരാൾ രണ്ടും ഒരു ഉപകാരവും ഇല്ല ഒണ്ടുകൊണ്ടും പോകുന്നണ്ട് ഒരു അഞ്ച് മണിക്കൂർ ട് ചോ എന്താത് കണ്ടന്ന് ചാൽ അവക്കൊന്നും പറയാക്ക കാരണം അങ്ങനെ അതൊ ന നമ്മോ പ്പെ ഒരു പ്രത്യേക ഉത്സാഹങ്ങ റ അതിങ്ങനെ ആ സിനമ പിന്തുടർന്ന് പിന്തുടന്ന് വീണ്ടും വീണ്ടും കാണാനുള്ളൊരു താല്പര്യം വന്നിട്ട് അതിങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ കാണന്നുള്ളൊരു സ്വഭാവമാണ് മനഷ്യര് അത് മനുഷ്യന്റെ ഒരു പ്രകൃതിയാണ് അഥവാ ഒരു രസം എന്നുള്ള സാധനംനഷ്യന് കിട്ട കഴിഞ്ഞാ പിന്നെ ഇന്ന് വിട്ട് നിക്കൊ ഒരു ബുദ്ധിമുട്ടാണ് ഇപ്പൾ നിങ്ങള് പറഞ്ഞു ഇ നിങ്ങൾ നി ൽ ഇങ്ങന രീതിൽ നിയന്ത്രണം കൊണ്ടുവന്നു അത് അത് ഞാൻ പലപ്പോും ഞാനും അനുഭവിച്ചിരുന്നു തുടക്കത്തില ഗറവാ ഞാൻ ഇങ്ങനെ ഫസ്റ്റ് ഭയങ്കര രീതിയിൽ ഉപയോഗിക്കരുന്ന ഒരു ടൈമന്ന് പിറ്റേഞ ഇനെ പെട്ടെന്ന് ക ടോള ഒരു രീതിൽ നിയം കൊണ്ടുവന്നപ്പോൾ അത് എനിക്കും അത് അ ഉൾക്കൊള്ളല്ല അപ്പൊ ഞാനും സ്വാഭാവികമായി ഇപ്പോൊ ഒരു ഉച്ചക്ക് ഉച്ച സമയക്പ തന്നെ ഈ ലിമിറ്റ് കഴ അതിൻ്റെ ഇതൊരു ടൈം കഴിഞ്ഞാ ഞൻ എന്തോ പറഞ്ഞ പോലെ സെറ്റിംഗങ്സ് അവിടെ പോയിട്ട് ഹൗ ഓഫ് അത് ഇല്ലാതാക്കി ഓഫ് ആക്കിയിട്ട് പിന്നെ ഉപയോഗിക്കുന്ന രീതിയൊക്കെ ഉണ്ടരുന്നു അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ട്ക്ഷേ നമ്മളിങ്ങനെ നിരന്തരം അത അങ്ങനെ തുടർന്ന് തുടർന്ന കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ഭയങ്കരീതിയിൽ എന്തായ നമുക്ക് പിന്നീട് ഇപ്പോ ഒരു ഇപ്പോ അങ്ങനെ വലിയ ബുദ്ധിമുട്ട് ഞാൻ പോയി കാരണം അത് ഞാന അതിനോട് ശീലിച്ചു അപ്പൊ വലിയ ബുദ്ധിമുട്ട ഇല്ല പിന്നെതാണ് ഇപ്പഴത്തെ കുട്ടികളടക്കം അത് വലിയ വലിയന്നുമല്ല പക്ഷ ചെറിയ കുട്ടികളടക്കം ഭക്ഷണം കഴിക്കണിൽർും എന്ത സോഷ്യൽ മീഡിയ എന്ത കാണ ട്യൂബ പോയിട്ട ഒരു വീഡിയോ എന്തങ്കലും കണ്ട വരും അതല്ലാത്തവർക്ക് ഭക്ഷണം ഇറങ്ങൂല അ എല്ലാവർക്കും പിന്നെപ്പ നമുക്ക്റാം ഇങ്ങനെഈ സോഷ്യൽ മീഡിയ വിഭാഗം കിട്ടാത്ത കാരാലാ മ സ്വന്തം ഇങ്ങനെ ആത്മഹത്യ ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങളൊക്കെ നമുക്ക് വരാം അപ്പൊ ഈയ ഒരു വിഷയത്തിൽ എന്താക്ക് പറയാനുള്ളോ ഇങ്ങനെ ആൾക്കാർ ഈ സോഷ്യൽ മീഡിയെ കാരണത്തൽ ആത്മഹത്യ ചെയ്യേണ്ടത് കാരണം ചിലൾക്കൊരു അധികം ഫ അറിയപ്പെടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കളിക്കും അത് അവര് ഇങ്ങനെ ഒരുപാട് മറ്റുള്ള അഥവാ ആൾക്കാർ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും അതുപോലെ തന്നെ നമ്മള് നിയമവിരുദ്ധമായ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഫേമസ് ആ ഇങ്ങനെ അറിയപ്പെടാനൊക്കെ നോക്കുന്നുണ്ട് ഈ ഒരു വിഷയത്തില നിങ്ങൾക്ക് പറയാനുള്ളോ സോഷ്യൽ മീഡിയ എത്രത്തോളം നമ്മളെ എത്തിക്കേണ്ട എന്നുള്ളതിൽ
സത്യം പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയക്ക് ഒരു നെഗറ്റീവ് സൈഡും ഉണ്ട് പോസിറ്റീവ് സൈഡും ഉണ്ട് നെഗറ്റീവ് സൈഡ് നമ്മൾ എടുത്ത നോക്കണ കൊറെേ പ്രശ്നങ്ങണ്ട് നീയിപ്പ പറഞ്ഞ മാതിരി ഈ ആൾക്കാാര് പെൻസിില് പോസ്റ്റ്ിട്ട് ആ പോസ്റ്റ് തന്നെ എടുത്തിട്ട് അവ വേറെ ബേസിില് ചെയ്തിട്ട് നീ അങ്ങെ കണ്ടിട്ടില്ല എത്ര പ്രശ്നങ്ങൾഈ ഇൻസ്റ്റാഗ്രാം പോലെ തന്നെ എത്ര പേര് സൂസൈഡ് ചെയ്തിട്ടുണ്ട് ഈ കാലത്ത് തന്നെ ഒരു ഒരു വർഷത്തെ നമ്മൾ ഈ ഒരു വർഷം എടുക്കുവാണെങ്ക തന്ന ഈ ഒരു വർഷത്തെ എത്ര പേര് സൂസൈഡ് ചെയ്തിട്ടുണ്ട് എത്ര പേര് ഓ ഞാൻ തന്നെ എനിക്ക് അറിയാവുന്ന ഒരാളെ തന്നെ ഇതേപോലെ ഒരു ടൈമില് സൂസൈഡ് ചെയ്തിട്ടില്ല പക്ഷെ ഇയാള് ഫോട്ടോ വെച്ചിട്ട് ഇതേ മതി ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്ത ഫോട്ടോസ് ഒക്കെ എടുത്ത ഒരാള് മറ്റേ നെഗറ്റീവ് ബേസിില് ചെയ്തിട്ട് അവനൊരു ടൈമില് സൂസൈഡ് ചെയ് തന്നിട്ടുണ്ട് എനക്ക് അറിയുന്ന ഒരാളാണ് ഇതേപോലെ അതേപോലെ ദീപ് ആ പറ
അതെ നിങ്ങൾ പറഞ്ഞതാണ് സൂസൈഡ് ആത്മഹത്യ എന്നൊക്കെ അതൊക്കെ ഇപ്പ ഭയങ്കര വ്യാപകായിക്കൊണ്ടിരിക്കുന്ന വിഷയാണ് അഥവാ മനുഷ്യരെ അങ്ങോട്ട് ഈ ഒരു രീതി അങ്ങനെ അടി ഒരു അതിന്ന് മാറി നൽക്കാൻ പറ്റാത്ത രീതിയിൽ അതോട ഇങ്ങനെ ഏ അടിമപ്പെട്ടു പോയിട്ട് അപ്പോ നമുക്കറിയാ അപ്പോ ഒരുപാട് യൂട്യൂബേഴ്സ് ആണെങ്കിലുംഒരുപാട് ഈ ലൈവ് ലൈവുകളൊക്കെ നിരന്തരം അപ്പോൾ ഒരു വലിയ ഒരു ഉദാരണമാണ് തൊപ്പി അപ്പോൾ നമുക്കക്കെറിയാം. മലയാളികളെ സംബന്ധിച്ച് പറയണ ഒരാളാണ് അപ്പോൾ അവൻ്റെയൊക്കെ സോഷ്യൽ മീഡിയയുടെ ഏ കാഴ്ചക്കാരൊക്കെ നോക്കുകയാണെങ്കിൽ അതിൽ പ്രധാനമായി കണ്ടുള്ള കു കുട്ടികളാണ് ചെറിയ കുട്ടികള് അവർ നിരന്തരം ഒരാ രാത്രികളിൽ ഒക്ക ആയിട്ടാണ് ഇത് കാണുന്നത് അപ്പൊ ഞാൻ മനസ്സിലാക്ക്ണത് കുട്ടികളടക്കം ഒക്കെ ലൈവ് നോക്കുകയാണെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ ലൈവാണ് ഒരു ഉപകാരം ആ ഒരു ഇത് കിട്ട്ണ്ല്ല. ആ രാത്രി ഈ ഉറങ്ങുന്ന സമയം കുട്ടികളെ ഒരു ഉപകാര സാധനം കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ ഒരു വിഷയത്തിൽ എന്തെ പറയാനുള്ളത് ഇങ്ങനെ രാത്രി കുട്ടികൾ ഇങ്ങനെ ഫോൺ ഉപയോഗിക്കുന്നു അതും അനാവശ്യമായിക്കാണ്ട് ഒരു ഉപകാരം ഇല്ലാത്ത ജീവിതത്തിൽ ഒരിക്കലും ഉപകാരം കിട്ടില്ല എന്നുള്ള സാധനം അത് കണ്ട് കണ്ടിട്ട് സമയം കളയുന്നതിനെ പറ്റി എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് വെ
സത്യപറഞാ ഈ പറ കൊച്ചുങ്ങൾ പറഞ്ഞാൽ അവരുടഎയ്ച്ച് നീ ശ്രദ്ധിച്ചുട്ടുണ്ടോ സത്യ പറഞ്ഞാ ഒരു അഞ്ചാം ക്ലാസ് മുതൽ ഒരു പത്താം ക്ലാസ് ഒരു പ്ലസ് വൺഈ ചെറിയ പ്രായുള്ള കൊച്ചുങ്ങളാണ് മെയിൻായിയിട്ട് ഇതി അഡിറ്റ്യിക്കുന്നത് ഈ പറഞ്ഞാല് അവ അവൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിങ്ങിന ഒരുപതിനൊന്ന് മണി മുതൽ രണ്ട മണിവരെ ഒരു മണി രണ്ട്മണി ടൈം വരെഅവഈ യൂട്യൂബിൽ ലൈവ് ചെയ്യ സത്യം പറഞ്ഞാൽ എത്ര ഒന്നാമത് പറഞ്ഞാൽ ഈ ചെറിയ കൊച്ചുങ്ങളെ കണ്ടെ ഈ സംഭവം ഭയങ്കരമായിട്ട് വ്യാപിക്കാണ്ട് ഈ ഇ പറഞ്ഞാല് ഈ ചെറിയ കൊച്ചുങ്ങൾ മുതലുള്ള കൊച്ചുങ്ങൾെ ഇപ്പ ഈ ഫോൺ യൂസ് ചെയ്തിട്ട്ന്നെ എ ഇത്ര കൊച്ചങ്ങനിപ്പോ തന്നെ പ്രശ്നം എത്ര പേരാ ഈ ഒരു അഞ്ച് അഞ്ച് വയസ്സ് ആറ് വയസുള്ള കൊച്ചുൾ ഇപ്പ തന്നെ കണ്ണാടിക്കെ നോക്കാം അത് മെയിനായിയി് ഈ സോഷ്യൽ മീഡിയ കാരണമല്ലെ നീ പറഞ്ഞമാതിരിഈ സോഷ്യൽ മീഡിയ കാരണമല്ലെ ഇവൻ മാരിത് ചെയ്യുന്നെസത്യപറഞ്ഞാ ഈ സോഷ്യൽ മീഡിയ പറഞ്ഞാ ഞൻ നാ എത്ത്പറഞ്ഞാൽ ഈ പോസിറ്റീവ് നെഗറ്റീവ് എടുക്കുമ്പോ മെയിനായിയിട്ട് നെഗറ്റീവ് കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്ന കാലത്ത് പണ്ട് ഇതരു മെയിൻ ആയിട്ട്ണ്ടായില്ല പണ്ട് കാലത്തന്നുംഇങ്ങനെ സോഷ്യൽ മീഡിയ ഇത്ര ഉണ്ടായില്ല പക്ഷെ നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപതിനന് ശേഷമുള്ള കാലങ്ങൾക്ക് ശേഷം ഈ സോഷ്യൽ മീഡിയ അധികമായിട്ടും വ്യാപകായി കൊണ്ടിരിക്കുന്നത് എന്താ അന്റെ അഭിപ്രായം
അതെ അത് ഇപ്പോന്താണ്ഞാൻ മനസ്സിലാക്കണെ ഇത് ഞ്ഞ് കാലം കഴിയുന്തോറും ഇതിന്റ ഉപയോഗം കൂടാന്നല്ലതെ കുറയുമെന്ന്ഞാൻ തോന്നുന്നില്ല എത്രത്തോളം ഇനി ഇങ്ങനെ കഴിയ്യോ ആൾക്കാര് ഫു ഈ ഞാൻ ആ അധിക സമയം സോഷ്യൽ മീഡിയ ഇല്ലാതെ മൊബൈൽ ഇല്ലാതെ ജീവിക്കാൻ ഒരു മനുഷന് സാധിക്കൂല എന്നുള്ളതാ അത് ങ്ങൾപറഞ്ഞൊരു വലിയ പോയിന്റാണ്അഥവാ ഇതിന് നല്ലൊരു വശമുണ്ട് അതിന് മോശ വശമുണ്ട് നമ്മൾ എങ്ങനെയാണ് നമ്മളെ നമ്മളെ ഇതിനെ ക സ നിയന്ത്രിക്കണം അതിനനുസരിച്ച് നമുക്ക് ഇതുകൊണ്ട് ഉപകാരണ്ട് തോന്നുന്നത് ഒരാളിപ്പോൾ നിരന്തരം അതുകൊണ്ട് ഇങ്ങനെ നല്ല രീതിയിൽ ഉപയോഗിക്കണംന്ന് ഉദ്ദേശിച്ചാ ഓൻകത് ഉപയോഗിക്കാൻ പറ്റും ഇനിയിപ്പോരാള്ഉദ്ദേ ഉദ്ദേശിക്കണം നല്ല രീതിൽ ഒന്നുവാണ്ട എന്തേലൊക്കെ എന്തേലൊക്കെ കണ്ട് സമയം കളയന്ന് വിചാരി അവനങ്ങനെയും ചെലവഴിക്കാം അപ്പൊ അത ഇതിന്റെ സ്വയം നിയന്ത്രണം നല്ലത് ആത്മനിയന്ത്രണം സ്വന്തം എങ്ങനെയാണോ ഇതിനെ നിയന്ത്രിക്കണുന്നത് അതിനനുസരിച്ചുണ്ടാവും അവന്റെരു ആ ഒരു ീവില്ല അപ്പ നിങ്ങങ്ങള് പറഞ്ഞ കുട്ടികളടക്കം ഇതുന്നു ഭയങ്കര രീതിൽ ഇങ്ങനെ അടിമപ്പെട്ടു പോകന്നാണ്. അ അപ്പോ അവരന്നെ ഇത്രം രീതിയിൽ വലിയ വലിയ ലഹരികൾ ഉപയോഗിക്കുന്നതിലൊക്കെ ഇത് ഭയങ്കരീതിൽ സ്വാധീനിക്കുന്നു മനസ്സിലാക്കുന്നു സോഷ്യൽ മീഡിയ അതുപോലെ തന്നെ പ്രണയം അങ്ങനത്തെ ഒരുപാട് വിഷയങ്ങളൊക്കെ ഭയങ്കര പ്രയാസങ്ങള് നമ്മളുടെ കുടുംബത്തി
ഈ ഫൈയ്ക്ക് പ്രണയങ്ങളും അതില് മൈനാ ഫൈക്കായിട്ടുള്ള പ്രണയങ്ങളും അതില് മെയിനായിട്ടാ
കുടുംബക്കാർക്കും അ നമ്മളെ മാതാപിതാക്കൾക്കൊന്നുംറിയണില്ല ഇവന്ഓൻന്റെ സ്വഭാവങ്ങൾ അറിയണില്ല ഇങ്ങനെ രാത്രികള് മൊബൈ മൊബൈൽ ഉപയോഗിക്കുന്നു അതിലൂടെ ഇല്ലാത്ത ബന്ധങ്ങൾ ഉണ്ടാക്കുകയാണ് അതൊക്കെ ഭയങ്കര രീതിയില് പ്രയാസം നമ്മുടെ സമുദായത്തിലും നമ്മളരു നമ്മളെ കുടുംബക്കാർക്കിടയിൽ ഉണ്ടാക്കുംന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു വിഷയത്തി എന്താണ് പറയാനുള്ളത്. ഈ മൊബൈൽ ഉപയോഗിച്ചിട്ട് അവരുടെ കുടും ഒരു കുടുംബം തകരുന്ന ഒരു രീതി എത്തുന്നുണ്ടോ അത് പറ്റി എന്താണ് പറയാനുള്ളത്
സത്യ എത്ര കുടുംബങ്ങൾ തകർണ്ട് ഈ കാല തന്നെ ഇയ്യ്ശ്രദ്ധിച്ചു നോക്കെ നമുക്ക് ഇപ്പൊ തന്നെ ഒരു ഫാമിലി ഒരു പെൺ കൊച്ച് ഉണ്ടെങ്കിൽ ആ പെൺ കൊച്ച് ഇതേപോലെ എത്ര പേരെ പറ്റിക്കപെടുന്നുണ്ട്. ഒന്നാക നേരത്തെ ഈ റിലേഷൻ ബേസ് പ്രണയത്തിൽ എത്രപേരെ പറ്റിക്കപെടുന്നുണ്ട്. ഈ ഒരു പെണ്ണി പറ്റിക്കപ്പെുമ്പോ ഈ സോഷ്യൽ മീഡിയ കാരണം അവള് എന്തന്ത് പറ്റിയാലും ഇപ്പൊ ഈ കാലത് പ്രേമം നിർത്തി കഴിഞ്ഞാൽ തന്നെ ഫസ്റ്റ് സൂസൈഡ് ചെയ്യാന പോകണ് കാരണം മെയിനായിട്ട് ഈ സോഷ്യൽ മീഡിയ കാരണം ഒന്നാമത്ഈ പ്രണയത്തിലും അലും ഈ സോഷ്യൽ മീഡിയൽ ഈ പ്രയത്തിലൽ നിർത്തലാക്ക പോലും ഒക്കെ ഇതിൽ പ്പെട്ടത് തന്നെയാണ് ഒരു കുടുംബത്തി ഇത്ര പ്രശ്ന നടക്കുണെ ഈ സോഷ്യൽ മീഡിയാകാരണം
അതെ ഇത് ഒരുപാട് സംസാരിക്കാനുള്ള വിഷയമാണ് ആ നമുക്ക് ഇത് ആ കൊറെ സംസാരിക്കാനുള്ള വിഷയം അത് സോഷ്യൽ മീഡിയൽ നിന്ന് അപ്പൊ നമുക്ക് എന്താവോ ഇഞ് ഒഴിഞ്ട്ടുമ്പോൾ നമുക്ക് സംസാരിക്കാം അ അതെ അതെ
ഏ ഓ ശരി ശരി